അതെ എന്താണ്ട്രാ വർത്ത ഇന്നപ്പോ രാവിലൊക്കെ ആയല്ലോ ഇന്ന്പ്പോ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയായി ഇന്ന്പ്പോ ജോലിയും. ത് മറ്റുള്ള പഠനത്തിന്റെ ഒക്കെ ദിവസായി. എന്താണ് പരിപാടി ഇപ്പൊന്ന്.
എന്താ ഞാനിപ്പതാ കുളിച് കഴിഞ് ഫുഡ് കഴിക്കണം. ഇപ്പൊ കോളജിക്ക് പോണം. ഇനിയിപ്പോന്നലപ്പോ ഫുൾ സ്ഫ്രീട്ടി അയ്നി ഇഞ്ഞിനിപ്പെന്താ. നേരെ കോളേജക്ക് പോണം ഇനി വേറെ വർത്താനൊന്നും ഇല്ല ഇന്ന്പ്പോ ഡ്യൂട്ടി ആയാലോ. ഇന്നലിം മിഞ്ഞാന്നൊക്കെ നല്ലെരു ശാന്തമായൊരു സുഖയ്നിം നല്ല സുഖയ്നിം ഇന്നലെ മിഞ്ഞാന്നൊക്കെ അത്യാവശ്യം അധികം കിടന്ന ഉറങ്ങന്നെ ചെയ്തു കാരണം. ഇപ്പാണെകിൽ ഈ ഫുള്ള് ക്ലാസ്സ്തൊക്കെ ആയോണ്ട് കുറെ വാർക്കും പ്രോജെറ്റോക്കെ ഉള്ളോണ്ട്. ഈസ് വർക്ക്‌ ടൈമിൽ സ്കൂളുള്ള ടൈമിൽ അല്ലെ കോളേജ് ഉള്ള ടൈമിൽ മ്മള് അത്യാവശ്യം. ഉറക്ക് കൊടുക്ണില്ല. ഈ ഉറക്ക്ന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്റെ പ്രധാനപ്പെട്ട വസ്തുവാണ്. ഞമ്മളാണെ രാത്രി ആണെങ്കി ഉറക്ക് കൊടുക്ണില്ല ഏ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യ്തിലേൽ സ്കൂളിന്റെ അല്ല കോളേജിന്റെ വർക്ക് പ്പളൊക്കെ ഞമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തെരാണ് കാരണം ഇവല് സംഭവം വെച്ചാല് തെരുമ്പോ ഓല് എന്തു പറയും നേരെ വർക്ക് അല്ല പ്രജെക്ട് തെ രുമ്പോൾ ഇന്റർണൽ മാർക്കിന്റെ സാനാണ് പറഞ്ഞഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് ചെയ്യാതിരിക്കാൻ വേറെ വഴിയൂല്ല നമ്മളെന്തായാലും ചെയ്യും വാണംങ്ങനെ കുടുങ്ങി നിക്ക സാഹചര്യത്തിൽ നമ്മള് ചെയ്യും ചെയ്യും പക്ഷെ ഇത് ഹെവി വർക്കാണ്ന്ന് ഇവല് മനസ്സിലാക്ക്ണില്ല ന്നട്ട് അമ്മള് പുരോഗതിക്കാണ് തെരുന്നതെങ്കിലും. അതായത് കുട്ടികളെ അതായത് വിദ്യാർത്ഥികളെ ആരോഗ്യം കൂടെ നമ്മള് നോക്കികാണം ഈ ടീച്ചേഴ്സ് സ്കൂൾ മാനേജ്മെന്റ് ഇങ്ങനത്തെ വിഷയങ്ങളില് തീരുമാനം എടുക്കാൻ വർക്കുകൾ കൊടുക്കണ്ടന്നല്ല കൊടുക്കുമ്പോൾ ഓൽക്ക് ഓലെ ഹെൽതി ടൈമില് ഓൾക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കോലത്തിലുള്ള വർക്കുകൾ കൊടുക്കാണെങ്കിലും ഓക്കെ പിന്നെ വല്യ വല്യ പ്രശ്നം വെര്ണില്ല ഇതിപ്പോ ഹെവി ആയിട്ട് താഴെ കൊടുക്കുംപോ നമുക്ക്ത് ചെയ്യാതിക്കാൻ വേറെ വഴിയില്ല കാരണം നമ്മെളെ ഇന്റെന്നൽ മാർക്കിന് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിലൊക്കെ ആണെങ്കിൽ ഓൽക്ക് എന്ത്‌ വാണ്ടിവരും ആ നല്ല മാർക്കോട് കൂടെ പാസ്സായാൽ ചെലപ്പെന്താവുള്ളൂ ഓൽക്ക് ഓലെ കരിയർ തന്നെ തുടർ ഹയർ എഡ്യൂക്കേഷൻ പോണങ്കില് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എത്തണെങ്കിവേണ്ടിട്ടും ഈ ഒരു സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടേണെങ്കിൽ ഈ പെർസെന്റെജു കാര്യയങ്ങൾ നല്ല നല്ല രീതിൽ വാണ്ടി വെരും അപ്പോഴ് ഇത് ചിയ്യാതിരിക്കാൻ വേറെ വഴിയുല്ല അപ്പോൾ എന്ത് ചെയ്യും സ്വഭാ വികായിട്ടും ചെയ്യാൻ സമയം ഇണ്ടാക്കി അതായത് ഇപ്പോം ശരിക്കൊരു വിദ്യാർത്ഥി അല്ലെങ്കിലൊരു ഞമ്മളെ ഒരു ഞമ്മള് ഈ പ്രായന്നൊക്കെ പറഞ്ഞാല് ഒരു പത്തരൊക്കെ മാക്സിമം പത്തരക്ക് ഞമ്മൾ ഉറങ്ങണം രാത്രി എന്നിട്ട് നേരത്തെ എണീക്കാൻ പ്രശ്നമില്ല മാണെ നാലണിക്കൊ അഞ്ച് മണിക്കോണീച്ചിട്ട് പിന്നേ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ ഈ പത്തരക്കമ്മൾ ഉറങ്ങണം എന്നുള്ളത് അത് കണ്ടിഷനായിട്ടെന്നെ അമ്മൾ ഉറങ്ങണം. കാരണം രാത്രി ഒരു ആറ് ആറര മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ അമ്മക്ക് ഒറക്കം കിട്ടണം. ഈ രാത്രീക്കത്തെ ഉറക്കമ്മള് ഈ പിന്നെ ടാരിയാക്കാൻ വേണ്ടി ഈ പകലുറങ്ങണത് അയ്തീ. വല്യ മെച്ചള്ള സംഭവൊന്നല്ല. ഈ രാത്രിക്കത്തെ ആ ഒരൊറക്ക് മിസ്സാണ കോലത്ത്ല്ള്ള ഈ രു. പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ങെ സംഗതിയാ സ്കൂള്ന്ന് തരുമ്പോള് അതൊന്ന് ഒരു. സ്കൂൾ മാനേജ്മെന്റ് കാര്യൊക്കെ ശ്രദ്ധിക്കാന്ന്ള്ളതാ ഇന്ക്ക് പറയാള്ള പിന്നെ പറഞ്ഞാ പോൽതന്നെ തിപ്പൊനിപ്പോ കോളേജിക്ക് പോവാനിക്കാനി ഞ് ഫുഡ്യ്ക്കണം ഫുഡ്യ്ച്ചിട്ട്ണ്ട് എറങ്ങണം ഏ ഇതാണെങ്കില്.. ഇന്നലൊക്കെ ഫുൾ അധിക അത്യാവിശം ഉറങ്ങേന്നധികം പകൽ സമയത്തൊക്കെ. കാരണം കഴിഞ്ഞാഴ്ചത്തെ അത്യാവശ്യം ഒർക്ക് മിസ്സായോണ്ട്. എന്താപ്പന്റെ പരിപാടി എന്താ ഓഫീസ് പോവാൻറങ്ങാൻ നിക്ക
പ്പന്നച്ചാൽ ഒന്നാമത്പ്പോ അ ഒരു വേൾഡ് കപ്പ് മ്മളെ ഫുട്ബോളുകൾ കളികളൊക്കെ നടക്ണ സമയമാണ്. അതിന്റെ സമയംതന്നെ നോക്കിയാ മ്മക്ക് അറിയാ രാത്രി പന്ത്രണ്ടരക്ക് നടക്ക്ണ്ട് മൂന്നരക്ക് നടക്ക്ണ്ട്. പിന്ന അഞ്ചരക്കടക്കം നടക്കണ്ടാ. അപ്പോ ഈ രാത്രി കാലങ്ങളിൽ കളി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുറങ്ങാള്ള സമയാ തീരെ കിട്ടണില്ല അത്തരം ഉറക്ക് നഷ്ടപ്പെട്ട പിന്നെ രാവിലെ ഒരിക്കലും ആ ഉറക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല്ല. അത്പ്പൊ രാത്രില് ഉറക്ക്ന്നൊന്ന് രാത്രി തന്നെ ഉറങ്ങണംന്നില്ല്യ അത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചി ഒരു ദിവസം കൃത്യമായിട്ട് ആറ് മണിക്കൂർ മനഷ്യൻ ഉറങ്ങിയിട്ടില്ലെങ്കിലു അത് ഭയങ്കരതില് പ്രയാസാണ് ജീവിതത്തിലുണ്ടാക്കുന്ന്ള്ളത് അത് ആ ഒരു ദിവസം പൂർണ്ണമായിട്ടും അവര് ഉറക്കിട്ട് ഇ നഷ്ടപ്പെടും ഒരുാരു ഉന്മേഷോ അല്ലെങ്കിലാ രു തരത്തിലുള്ള ആവേശോ ഒന്നും ലഭിക്കില്ല അതുപോലെ പഠന ത്തിലായാലും അല്ലെങ്കിൽ അവടെ മറ്റുള്ള ജോലിയിലായാലും മുന്നില് തരത്തില ഒരു ഉന്മേഷം മറ്റ് കാര്യങ്ങളൊന്നും ലഭിക്കൂല അപ്പൊ കൃത്യമായിട്ടുറങ്ങണം അതിപ്പ ജി കളികളു ഒറങ്ങുമ്പേയ്ക്കുല എന്നിര്ന്നാലും ഇന്ന സമയത്ത്മ്മ എന്താപ്പ രാവിലെള് നല്ല രീതിലുറങ്ങാണെങ്കില്. പിന്നെപ്പമ്മൾന്ത് ചെയ്യേണ്ടി വരുലെ ഒരു മാർഗം ഇതിന് കാണണില്ല പിന്നെ പറഞ്ഞെച്ചാൽ ഇപ്പ ഈ സ് കോളേജുകളിലൊക്കെ ഇകരം. രീതിയില് നമ്മള അത്യാപംമാര് വർക്ക്കള് തര്കാണ് അവര് ണെങ്കിലിൽ നിങ്ങൾക്ക് ഇത്രയും വർക്കുകൾ ചെയ്യേണ്ടി വരും അത് പറയുമ്പോൾ സ്വാഭാവികമയിട്ടും വിദ്യാർത്ഥികളു മനസില് ന്താ ഇതിന മാർക്ക് ലഭിക്കണം അവർക്ക് എന്തെങ്കിലൊക്കൊര് ക്ലാസ്സ്‌ ക്ലാസ് കറന്തന്ന മാർക്ക് ലഭിക്കണന്ന്ണ്ടാര്ന് അപ്പവന് സ്വാഭാവികായിട്ടും ഇതി അവനാ വർക്കിന് വേണ്ടിട്ടത് ഒറക്കൊഴിച്ച് ജോലിയ്യും കാരണം അവര്ക്കൊലും സമയം വേറെ. ൻക് എല്ലാർക്കും സമയം കൃത്യരത്നാല് മണികൂറ അപ്പൊ അവന്റെ പഠനം കഴിഞ്ഞിട്ടുള്ള സമയണ്ടല്ലൊ ഒ ഒരൊയ്ഞ്ഞിരിക്കാന്ന വിചാരിക്കുമ്പൊ അപ്പങ്ങനത്തെ ഒരുപാട് പരിപാടിണ്ട് അപ്പൊ ഞാ പ്പൊങ്ങൻതന്നെര്ന്നു. ഇന്നല അങ്ങനെ പോയിന്നുള്ളാം ഞ്വൊ ഇഞ്പ്പോ ഒറക്കത്തെ പറ്റി പറയുമ്പോ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒറക്കം. ഉണ്ടാവാന്നുള്ളത് ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും നല്ല കാര്യാ കാരണെന്തയ്ച്ചാല് ഓന്റെ ആരോഗ്യത്തിന് ഭയങ്കരായി ബാധിക്കണ്ട് കൃത്യമായിട്ട് ഉറങ്ങാത്ത സമ്പന്തിച്ചിടത്തോളം പല ആരോഗ്യ പ്രശ്നങ്ങളും ഞമ്മക്ക് നേരിട്ടുണ്ട് അപ്പൊ നമ്മക്ക് ഞമ്മളെ ഡോക്ടേ്സിനെ പലപ്പോയി ഇങ്ങനെ പറഞ്ഞണ്ട് കേൾക്കണം കൃത്യമായിട്ട് ഉറക്ക് കിട്യാ തന്നെ ഏകദേശം പല അസുഖങ്ങൾക്കും ഭയങ്കരതിലും മാറ്റങ്ങളുണ്ടാവുന്ന്ള്ളതാണ് ഇപ്പൊ ഈ കുട്ടികൾക്കും ന്ത് വെച്ചാല് പ്പെല്ലാർക്കും ഈ കു ചെറിയെ കുട്ടികളടക്കം കവിത വലുമുതിർന്നവരടക്കം എല്ലാവർക്കും മതിയായിട്ടുള്ള ഉറക്കം ന്തായാലും വേണം അതില്ല എങ്കില് അവര് അവരുടേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള് ഭയങ്കര രീതീല് താളം തെറ്റുന്നുള്ളതാണ് അത് തെറ്റിയാ പിന്നെമ്മക്ക് ഒരുപാട് തരത്തിലുള്ള അറിവു പ്രശ്ണങ്ങളുണ്ടാവും ആരോഗ്യപ്രശ്നം വന്നു കഴിഞ്ഞാ പിന്നെ ഒരുപാട് പണത്തിന്റെ ചെലവ് മറ്റൊരുപാട് ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടതാനും പ്പ ഇങ്ങ പറഞ്ഞത് ഏറ്റവും ആരോഗ്യ പ്രശ്നണ്ടാവാനുള്ള. ഒരു മ ഗല്യ വല്യ ഒരു കാരണമായിട്ടുള്ളതാണ് ഈ ഉറക്ക കുറവ്ന്നുള്ളതാ. പിന്നെ മറ്റൊരു കാര്യച്ചാല് നല്ല രീതീല് ഉറങ്ങി കഴിയാണെങ്കില് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും അത് നക്ക്മ്മ പലപ്പോഴും ഞമ്മ അനുഭവപ്പെട്ടുണ്ട് കാരണം ഞാൻ പലപ്പോഴും പല ദിവസങ്ങളും കൃത്യമായ സമയത്തുറങ്ങും ഒരൊമ്പത് മ നേരത്തുറങ്ങീട്ട് പിറ്റേ ദിവസം ഒരു നാലു മണി സുപ്രഭാതത്തിലെണീക്കുമ്പം നല്ല രീതിയില ഒരുഓർമ്മ ശക്തി ണ്ടാകും അപ് നമുക്ക് ഈ രാത്രി. ല് പഠിച്ചു കഴിഞ്ഞ പല സാനും പിറ്റേന്നമ്മക്ക്. രാവില ഓർമ്മണ്ടാവൂല പക്ഷെ ഈ രാവിലകളിൽ പഠിച്ച പലപ്പോഴും നമുക്ക് എന്തുവാ നല്ല രീതിയിൽ മനസ്സിൽ നിൽക്കുന്ന പിന്ന മനസിലാകുന്നെ കൃത്യമായിട്ട് ഒറങ്ങി കഴിയാന്നൊണ്ടെങ്കിൽ നല്ല രീതിൽ ഓര്ക്ക് ഓർമ്മ ശക്തി മറ്റ് കാര്യ ങ്ങൾ അവന് ലഭിക്കും ഇത്തരം ലഭിക്കുമ്പോ അവനക് അവനെന്താ മറ്റു പരീക്ഷകളിലാണെങ്കിലും മ എല്ലാത്തിലനും ഭയങ്കര രീതിൽ മാർക്ക് കാര്യങ്ങളും നല്ല രീതിയിൽ അവർക്ക് നേടാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ നല്ല ചെറിയ പഠനത്തിലാണെങ്കും ജോലിയിലാണെങ്കും എല്ലാ കാര്യത്തിലും ശ്രദ്ധ കിട്ടണം എന്നുണ്ടെങ്കില് അവന് നല്ല കൃത്യം അവർക്കാണ് അപ്പൊ ഇന്ത്യന്റെ അവസ്ഥതാണ് ഇപ്പ ഇങ്ങനെ വേൾഡ് കപ്പും ഈ ഒരു ലോകകപ്പ് തുടങ്ങിയ കാരണത്താല് ഭയങ്കര രീതിയിൽ പ്രയാസാ കാരണം രാത്രി ഒറക്കില്ല രാവിലെ ആയ സ്കൂള് കോളജ് പോണം അപ്പ കോളേജ് പോയാ പിന്നെ ക്ലാസ് ടീച്ചർ അധ്യാപകൻമാര് പഠപ്പിക്കുന്ന കാ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രികരിക്കാന്ണ്ട് അവിടെ ഇങ്ങനെ ഒരു മനസ്സ് തലക്കൊരു പ്രത്യേകം കനം തൂങ്ങാണ് ഉറക്ക വന്നിട്ട് അപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ടീച്ചർ നമ്മളുടെ ടീച്ചർ എന്താ നമ്മളെ അധ്യാപകന്മാര് നമ്മളെ പിടിച്ച് പുറത്ത ക്ലാസിന് പുറത്താക്കും അങ്ങനെ വരും ഒന്നും ചെയ്യാറില്ല അതിന് ആകൊരു മിന്നണ തല മിന്നണ രീതിയില് ഇങ്ങനെ സംഭവിക്കാണ് പിന്നെ വീട്ടിലാണ്ട് വന്നിട്ട് ഒറ്റ ഒറക്ക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥന്നുള്ളത് ഭയങ്കര പ്രയാസാണ് അപ്പൊ നമ്മുടെ ശരീരത്തി ഒരുപാട് കോശങ്ങളുണ്ട് ഇത്തരം കോശ ങ്ങളുടെ പുനരുദ്ധാരണം അഥവാ അതിനൊക്കെ ഭയങ്കര ആവേശം കിട്ടണെങ്കിൽ ഇത്തരം രീതിയിലും കൃത്യമായ രീതിയിലും ഒറക്കം എന്ന സാനം കൃത്യമായിട്ട് വേണം അതില്ല എങ്കില് ഭയങ്കര രീതിൽ പ്രയാസം ആണ് ഇപ്പ ഇതിനൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അടിസ്ഥാനം എടുത്തു പറഞ്ഞു വെച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗംന്നു പറഞ്ഞാൽ ഇത് ഏറ്റവും വല്യ കാര്യാ കൃത്യമായിട്ട് ഒറക്ക ലഭിക്കാത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാരണംന്നുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗം കൃത്യം നോക്കറിയാ നമ്മളൊക്കെ മാത്രി മൊബൈൽ എപ്പോഴാണ് ഒറങ്ങാൻ നേരത്തെ പത്ത് പന്ത്രണ്ട് മണി വരെ നമ്മൾ മൊബൈ ൽ ഉപയോഗിക്കുക അതിന്റെ ആ ഒരു കണ്ണിലേക്ക് അതിൻന്റെ വെളിച്ചിറക്കും നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഉറക്കംഷ്ടപ്പെടാണ് ഇത്തരം ഈ മൊബൈൽ ഉപയോഗങ്ങൾ ഭയങ്കരീതിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കരീതിയിൽ പ്രയാസക രമാകുന്ന രീതിൽ ബാധിച്ചു എന്നുള്ളതാണ് അഥവാ ദിവസവും ഇപ്പ ഞാൻ മനസിലാക്കുന്നത് കൃത്യമായ രീതിയില ഒറങ്ങാൻ ശ്രമിക്കണംന്നുള്ളതാണ് അഥവാ ഒരേ സമയത്ത് കൃത്യമായിട്ട് ഒറങ്ങണം ഇപ്പോ ഒരു നേരത്തെ ഇപ്പ കൃത്യമായ ഒമ്പത് മണി കൃത്യമായി ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവര് എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉറങ്ങുകയും വേണം കൃത്യമായ സ സമയത്ത് എണീക്കുകയും വേണന്നുള്ളതാണ് അത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറക്കാനൊക്കെ ഒരു നിലക്ക് ഇത്തരം ഒറക്കുകൾ കൃത്യമായ രീതിയിൽ ഉപയ ഉപയോഗപ്പെുന്നതാണ് ഇപ്പൾ മതിയായ ഒറക്കണ്ടെങ്കി ഞാൻ പറഞ്ഞ പോലെ ഇത്തരം രോഗപ്രതിരോധ ശേഷി ഭയങ്കര രീതിൽ വർദ്ധിക്കാനും ഭയങ്കരീതിൽ കാരണമാകുന്നുള്ളതാണ് ഇപ്പ അത്യാവശ്യം ഇനി ഒറങ്ങാ എന്ന് പറഞ്ഞ എല്ലോടത്തുംറങ്ങാൻ പറ്റില്ല ശാന്തമായ അന്തരീക്ഷ ഉണ്ടാവാണോടത്തു മാത്ര നല്ല ഒറക്കം കിട്ടും അല്ലാത്തടത്ത് ഒറങ്ങിയാല് അതൊരു വേറെ തരത്തെ ഒറക്കായി പോകും ഒരു തരക്കും നിക്ക് ഒരു സമാധാനം ലഭിക്കൂല്ല എന്തായാലും ഭയങ്കര പ്രയാസാണ് ഇത്തരം ഉറക്കുകൾ ന്നുള്ളത് കിട്ടാത്തത് അപ്പോ നിങ്ങൾ എന്തെലും ക്രമീകരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഇത്രയും ഉറക്കുകളായി ഇങ്ങനെ ഒരു കൃത്യമായ കുറ്റപ്പെടുത്താന് ഇങ്ങനെ ഈ ഉറക്കുകളെ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തുക എന്നുള്ള എന്തെ ക്രമീകരണങ്ങള് കൊണ്ടു പോകുന്നുണ്ട ജീവിതത്തിത്തില് അത് മാതിരി
ആ ആ ഞാനീ ശരി ശരി അത് ഇയൊരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കോളേജ് ലൈഫ് എത്ത്ണെ മുന്നേ അായത് ഞൻ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പ്ലസ്ടു വരെ ഞാന് കറക്റ്റായിട്ട് ഇയൊര് എന്താ പറയാ ജ് പോലെ തന്നെ ആ ഒരു പന്ത്ര പൻ പത്തര ന്റെ മുമ്പ് മാക്സിമം ഞാ എന്തായാലും ഒറങ്ങല്ണ്ട് പിന്നെ ഞാൻ ടൈമിലർ ഞ്ഞാല് ന്നത്തൊരു പ്ലസ് ടു ടൈം ആ ടൈം വരെ നമക്ക് സ്വന്തയിട്ട് ഫോണില്ല ഇജ് പറഞ്ഞ വലിയൊരു വിഷയണ് കാരണം എന്താ പറയാ ഈ ഫോൺ എന്നുള്ളത് നമ്മളെ ഉറക്കം കെടുത്താൻ പറ്റിയൊരു സാനാണ്. ആ ടൈമ് ല് ഈ പന്ത്ര ക്ലസ് വരെ നമക്ക് അ ആ പ്ലസ്ടു ടൈം വരെക്കല്ലേ നമുക്ക് സ്വന്തായിട്ട് ഫോൺ ഇല്ല മ്മാരെ ഫോണ് അല്ലെങ്കില് നമ്മളെ പെരേ ത്താരം ഫോണൊക്കെയാണ് നമ്മള് ഉപയോഗിക്കുന്നത് അ ആ ഒര് സമയത്ത് ർഞ്ഞാല് കറക്റ്റ് ഒരു പതിനൊന്ന് മണിക്കെ ആകുമ്പോ ഓലെന്താവും ഫോൺ വാങ്ങി വക്കും പിന്നെ നമക്ക് എന്തേലൊക്കെ വർക്ക് ചെയ്യണ്ടെങ്കി നമ്മ ചെയ്ത് തട്ടിക്കൂട്ടി ചെയ്ത് പത്തര ആ പൈനൊണമ്മളണ്ടാവും നമ്മൾ പരിപാടിയൊക്ക കഴിഞ്ഞ് നമ്മൾ ഒറങ്ങാൻ കെട്ക്കും പക്ഷെ നമുക്ക് ആ ടൈം അങ്ങനെ ഉറങ്ങ്ണൊണ്ടന്നെ നമക്ക് എന്തെയ്യ റച്ച് നാല് മണി അല്ലെങ്കിൽ നാലരക്ക് ഏ അഞ്ചുമണി ആ ഒരു സുബി വാങ്ങന ടൈം ആവ്പ നമുക്ക് എന്ത് ചെയ്യ നീച്ച് കാണ്ട് പിന്നെ നമുക്ക് വേണ്ട വർക്കുകൾ ചെയ്യേ അല്ലെങ്കില് എന്തേ നോക്കെ അതൊക്കെ ചെയ്യാ പക്ഷെ ഇപ്പ അങ്ങനല്ല കോളേജ്ക്ക് മാറി നമക്കിപ്പ സ്വന്തം ഫോണായി ലാപ് യി അപ്പോ പിന്നെന്ത അമ്മക്ക് വേറെ ഇനിപ്പോ നമ്മള് വർക്ക് കഴിഞ്ഞാല് നമ്മളെന്താ വെറുതെന്ന് ഇൻസ്റ്റ കയറിയല് ആ ന്ന് റീല ണ്ട് ഏ അന്ന് ആ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയ ഒന്ന് കേറി അത്തരത്തിൽ നമ്മളെന്തെയ്യും മൊത്തത്തില് ഒന്ന് ഫോണ്മ്മല് കേറിയാൽ പിന്നെ അറിയാലോ ഒരു റീലാണ കേറിക്കാരം പിന്നെ നമ്മള് പത്ത് അരമണിക്കൂരട് നമ്മള് എന്ത ബോധം തന്നെ വര നമ്മള് കയറിയാച്ച അത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലസ് ടു വരെ ഇൻക്ക് നല്ല അത്യാവശ്യം ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഇങ്ങന നേരത്തെ ഒറങ്ങലും എ ഫോണ് ബയോഗിക്കാതെക്കലൊക്കെ പിന്നെ ഞാൻ പറാഞ്ഞല്ലോ കോളേജില സ്വന്തം ഫോണായി ഇതൊക്കെ ആയപ്പോ പിന്നെ നമുക്ക് വർക്കും കൂടി ഹെവി വർക്കും പെ ത ആയപ്പോ അത്യാവശ്യം നമ്മ ഒറക്കും കാര്യങ്ങളൊക്കെ മിസ് ൻ തുടങ്ങി പിന്നെഈ വേൾഡ് കപ്പും കാര്ങ്ങളുംക്കെ ജ്ജ് പറഞ്ഞ കറക്റ്റ്ന്നെയാണ് ആ അത്തരം വിഷയം നമ്മളിപ്പോ നമ്മുടെ ടീമിനെ കളിയൊക്ക നമ്മൾ എന്താലും കാണാതിരിക്ക നമ്മളത് മിസ്സാക്കാനും നിക്കൂല്ല ഏതായാലും പ്പ ഈ ഉറക്കിന് വിശയന്നർഞ്ഞത് അത്യാവശ്യം നമ്മളീ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിപ്പോ ഇത്ര പറഞ്ഞു നിർത്താൻ പറ്റിയ സംഗതിയല്ല ഇല്ല അത്യാവശ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോന്ത്യ്യ ഇതിന് തുടർ ചർച്ചകൾ നടത്താന്നുള്ളതാണ് ഞ അഭിപ്രായം
അതെ നമുക്ക് പിന്നെ സംസാരിക്ക ഒരുപട് സംസാരിക്കാണ്ട് ടൈമും കുറവ സമയ കുറവാണ് നമുക്കെന്തായാലും ഒരുപാട് പേര് ട് ഓ നമുക്ക് ഒരുപാട് ജോലിയൊക്കൊള്ളാണ് കുറച്ചയ്ഞ്ഞിട്ട് സംസാരിക്ക ന്നാ ശരി.